ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
അ സുഖായിരിക്കുന്നു ആ എന്തായിരുന്നു അതെ അതെ അതെ എന്തായിരുന്നു വീട്ടില് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്
ഇന്നിപ്പോ സ്കൂളള്ള ദിവസല്ലേ സ്പെഷ്യല ആയിട്ടൊന്നും ഇല്ല സാധാ മീനും ചോറും ഒക്കെ തന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് ചോറണ്ട്
ആ അപ്പൊ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ ആ വീട്ടിൽിന്ന് ബോറടിക്കല്ലേ നമ്മൾക്ക് അപ്പൊ എന്തെങ്കിലും നമുക്ക് ചെയ്താലോ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ
എനിക്ക് ടൈലറിംഗ ഇഷ്ടമാണ് പക്ഷെ ഞാൻന്തല്ല ചെയ്ത് നോക്കി പൊന്നുമില്ല പഠിക്കണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു
ആഹ ആഹ ആാ ടൈലറിങ്ങില് എങ്ങനെയാ പുതിയ പുതിയ മോഡൽ
മ മോഡൽസ് ചുരിദാിലൊക്കെ പുതിയ പുതിയ മോഡൽസ് ചെയ്ത് വോക്കാൻ പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് ചെയ്ത് വോക്കാൻ അങ്ങനെൊക്ക ഇഷ്ടാണ്
ആഹ ആഹ
അത്യാവശ്യം ചെറിയ രീതിയിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊന്നും ഓർമല്ല നോക്കറില്ല അപ്പ അതിനൊ ൈ ഒും കിട്ടട്ടില്ല
വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ ചെയ്യാലോ അല്ലെ നമുക്ക്
ആഹ് ഇപ്പൊ ചെയ്ത നോക്ക ഇപ്പൊ പ്രശ്നല്ല കുട്ടികളൊക്കെ കുറച്ച് ഒരാൾ സ്കൂൾ പോല തുടങ്ങിയ ഒരാള് പിന്ന പിപ്പോൊ ഒറ്റക്ക് ആ ന്റെ കാര്യങ്ങളൊക്കെ ഒറ്റ ഇങ്ങനെ ചെയ്യലൊക്കെ തുടങ്ങിയപ്പോപ്പോ കൊറൊക്കെ ടൈമുണ്ട്
ആഹ ആഹ അ ശ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ
മഴ ഇല്ല ഇന്ന ഇപ്പോൊ കുറവാണ്
രാവിലത്തെ നമ്മടെൊക്കെ സുഖമായി പിള്ളേരെല്ലാം സ്കൂളിലേക്ക് പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പൊ ഞാൻ തനിച്ചിരിക്കായിരുന്നു അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ അത്രെങ്കിലും എനിക്ക് ടൈം പോകും പോവാനുള്ള ഒരു ഓപ്ഷൻ പോവാനായി
ചേച്ചിപ്പോ വീട്ടിലൊന്നും ചെയ്യണില്ല
ഞാന് ഇപ്പം വർക്ക് ഒന്നും ചെയ്യുന്നില്ല കാരണം കുട്ടികള് ഒരാളെ പത്ത പത്താം ക്ലാസും ഒൻപതാം ക്ലാസിലോ അപ്പൊ അവര് വന്ന വെച്ചാ അവര് കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ ഇവിടെ ഞാൻ ഒ ഒറ്റക്കേ ഉള്ളൂ വേറെ ആരും സഹായത്തിന ഇല്ല അപ്പൊ ഞാൻ ജോലി പോയി കഴിഞ്ഞ വെച്ചാൽ നമുക്ക അറിയാല്ലോ രാവിലെ പോയി കഴിഞ്ഞന്നെ വൈകുന്നേരംവും വീട്ടില ജോലി ന
ആ ഒക്കെ നടക്കില്ലൊ ഒക്കെ ബുദ്ധിമുട്ടാവും എല്ലാം കൂടെ പിന്നെ ആകെ ആകെ നമ്മളും ടയർഡ ആാവും ഒക്കെ കഴിഞ്ഞഞ് വരുമ്പോഴേക്ക്
ഇത്രായിട്ട് എവിടെയും പോയിട്ടില്ല പക്ഷെ വീട്ട വീട്ടിൽ ഇരുന്നൊക്കെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് അതാ ഞാൻ ചോദിച്ചത് എന്തോ താല്പര്യം ഉണ്ടോ
ആ എനിക്കാ ഇഷ്ടായിരുന്നു ഞാൻ അതുപോലെ ഗാർഡനിങ് ഒക്കെ കുറച്ചച്ച് നോക്കി പക്ഷെ അതൊക്കെ കൊറോന കൊറോണന്റെ ആ ടൈമില് ആ സമയത്തൊക്കെ പോകുന്നല്ലാതെ ഇപ്പോഴൊന്ന ഇ അതിനൊന്നും വലിയ സ്കോപ്പില്ലല്ലോ അവിടെയും ആർക്കും ആവശ്യമില്ല
സമയം ഇല്ലാർക്കും ജോലിക്ക് പോകുന്നത് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ഞൻ കേക്കിന്റെ വീട്ട വീട്ടിൽ നിന്ന് ആ കൊറോണ ടൈമില് ഉം ഒത്തിരി ബേക്കിങ്ങ് പഠിച്ചത് തന്നെ അടുത്തവര് കാശം മേടിച്ചിട്ടാ കാരണം ആ കാരണം എന്താന്ന പറയാ ഞാൻ യൂട്യൂബ് നോക്കി എല്ലാം ചെയ്യും അപ്പോ ഞങ്ങള് ഇ എന്താ പറഞ്ഞ ഞാൻ ഓഫീഷ്യൽ ആയിട്ടുള്ള ആള് അങ്ങനെ ഞാനൊ ഒരു ക്ട്ടേഴ്സിലാ താമസിക്കുന്ന അപ്പൊ ഇവിടെ വർക്ക വരുന്നവരെല്ലാംആ എന്റെ അടുത്ത് തെ പറയും ഇങ്ങക്ക് ഏത് കേക്കണോ വേണംഏ മാങ്കോ മാണെങ്കിൽ ആ ഫ്ലേവർ പറ ഞാനത് കഴിച്ചിട്ട് പോലും ഇല്ല പക്ഷെ ഭയങ്കര ഭയങ്കര എന്താ പറയാ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ആശ ആത്മവിശ്വാസം അങ്ങനെ ഞാൻ മേടിച്ച അവരെൽ നിന്ന് പൈസ മേടിച്ച് ആ പൈസ കൊണ്ട് സാധനങ്ങളെല്ലാം മേടിച്ചെടുത്ത് കേക്ക് ഉണ്ടാക്കി അവർക്ക് തന്നെ കൊടുത്ത് അവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് പക്ഷെ സക്സസ് ഉം ഉം എല്ലാം വിജയിച്ചിട്ടുണ്ട് കേട്ടോ
ആ
ആ
ആത്മവിശ്വാസം നടക്കുന്ന ഉറപ്പൊക്കൊണെങ്കിലൊക്കെ നല്ലതാണ് ചെയ്യാൻ കഴിഞ്ഞാല് എനിക്ക് പക്ഷെ അത്രയ്ക്കൊന്ന തോന്നുന്നു
അല്ല എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ക്ക് ഇവിടെ ഒ ഫീസ് പരമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ അല്ലാതെ സമൂഹത്തിൽ അങ്ങനെ എനിക്ക് ബന്ധമില്ല ആ കാരണം ഞാന് ഇവിടെ ഭർത്താവിന് ജോലി ഇലക്ട്രിസിറ്റിയിലാ അന്നേരം ഞാന് ഇവിടെ പറാ പവർ സ്റ്റേഷനകത്തോ ഞാൻ താമസിക്കുന്നത് അത് കാര പറഞ്ഞാൽ ഞങ്ങൾക്ക് കോർട്ടേഴ്സ് പരിമിതി അതും ജെൻസ ആണ് അങ്ങേ വശത്തും ഇങ്ങേ വശത്തും ഇരിക്കുന്നത് ജോലിയുള്ള ആൾക്കാര് അവര് രാവിലെ പോകും ഫാമിലി ആയിട്ട് ഞങ്ങള് മാത്രമേ ഉള്ളു അപ്പൊ എനിക്ക് ഞവിടെ വന്നിട്ട് പത്ത് വർഷമായി ഞാൻ ഇങ്ങനെ ഇതിനകത്തി ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്ത് കോൺഫിഡൻസ് ഉണ്ടെിലും നമ്മളൊരു ചുറ്റുപാട് നിറയെ ആൾക്കാരുമായിട്ടുള്ള ഒരു മിങ്കിള ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളു ആ പക്ഷെ ഏ കേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അപ്പൊ ഭയങ്കര വൈറൽ ആയിരുന്നല്ലോ കേക്ക്
ആ എല്ലാ ആ എന്ത ആ സമയത്ത് കൊറോണ സമയത്ത് കൊറെ കൊ കൊറേയല്ല ഒരുപാട് ഇത് നല്ലോണം പോയിരുന്നു
പോ ഇരുപതിനായിരത്തി കൂടുതൽ രൂപക്ക് ഞാന് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് ആ ഉണ്ടാക്കാഞ്ഞാ എല്ലാവരും തരുയായിരുന്നു ഓരോ ആൾക്കാരും ഇപ്പോ പുതിയ പുതിയ മോഡൽ ച്ച് വന്നു ആ അതൊന്നും അല്ലാല്ലോ ഇപ്പോഴത്തത് കേക്ക്
ആഹ്
ഇപ്പൊ ഞാന് ഈ എന്താ പറയാ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണെങ്കി ഒക്കെ മ് ഞാൻ ചെയ്തേനെ പ്പെനിക്ക് ഇതിനകത്ത് വന്ന ആരെയും അങ്ങനെ കടത്തി വിടുവ അങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്കൊരു അവിടെയൊക്കെ വരുന്നേനും പോന്നീ നുംക്കെ നിയന്ത്രണം ഉണ്ട്
ആ അതില് അയി ന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമേ വന്നു പോവാൻ പറ്റണ്ടാവുള്ളുല്ലേ
നമ്മള അവിടുന്ന് ചോദിക്കണം മുൻകൂട്ടി ചോദി ച്ച് അനുവാദം മേടിച്ചിട്ട് മാത്രേ എന്റെ വീട്ടുകാരാണെങ്കിൽ പോലും വരാൻ പറ്റത്തൂ പറ്റിയെടുത്തൊള്ളൂ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അല്ലാതെ എനിക്ക് ചെയ്യണം ഇങ്ങനെ ഓൺലൈൻ ആണെങ്കിലുംക്കെ ചെയ്യണം എന്നൊക്കെ നല്ല- ആഗ്രഹുണ്ട് പിന്നെ വിടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ നമ്മളെ വീടാ ണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്തും ത് വേണം ചെയ്തിട്ട് നമുക്ക് സ്വാതം അല്ല അൽ സ്വാതന്ത്ര്യം ണ്ട് പക്ഷെ ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുവാണെങ്കിലും അതിന്റേതായ ഭംഗി അയിന്റെ ലൊക്കേഷൻ കാര്യങ്ങള് എല്ലാം ണ്ടല്ലോ അയിന് കൊറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഒരു കോട്ടേഴ്സ്ന്ന് പറയുമ്പോ നമ്മളെ ഒരു പരിമിതിയ ആ പരിമിതിണ്ട് ഉള്ളത് നല്ല വൃത്തിയുള്ളതാണെങ്കിലും നമ്മള് എത്ര തന്നെ ആയാലും നമ്മുടെ വീട് വീടും കോട്ടേഴ്സ് കോട്ടേഴ്സുന്നെയാണ് സൗകര്യങ്ങളൊക്കെ ണ്ടെങ്കിലും ആ നമുക്ക് വീഡിയോസ് കാര്യങ്ങള് എടുക്കുന്നതിൽ പരിമിതി ഉണ്ട് അതുകൊണ്ടെ ക്യാണ് ങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ടൈലറിങ് ഇഷ് - ഷ്ടാണെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോകുന്നല്ലേ നല്ലത്
അതിന് ഇവിടെ മെഷിനും കാര്യങ്ങളൊക്കെ ണ്ട് പക്ഷെ നിക്ക് ഫസ്റ്റ് കൊറച്ചൊന്ന് പോയി തന്നെ പഠിക്കണം ഓൺലൈനിൽ ഒന്നും പഠിക്കാൻ അങ്ങനെ താല്പര്യല്ല അതിനിവിടെ പെർമിഷൻ കിട്ടൂല
എന്ത് പറ്റി ഭർത്താവിന് സമ്മയി ക്കില്ലയോ
ഉം ഹസ്ബന്ഡ് സമ്മയി ക്കൂല
ആഹസ്ബ ഭർത്താവ് പ്പെ വിടെ പോയി ജോലിക്ക് പോയില്ലേ
ആഹ് ആള് ഇപ്പ ഇവിടി ല്ല പൊ റത്താ ജോലി യ്യ ണത് സൗദിയിലാണ്
ആഹാ ഹാ ഹാ അമ്മയോ അമ്മേക്കല്ലെ
ആ ണ്ട് നമ്മളവിടെ വീട്ടി തന്നെ പക്ഷെ തെന്നെ ഓല് സമ്മയിച്ചാലും വിടെ വീട്ടുകാർക്ക് പ്രശ്നമല്ല പക്ഷെ ഓലെസമ്മ - സമ്മതമാല്ലേ ആദ്യം വേണ്ടത്
ആഹ ഹ ഹ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരുന്നത് ഫസ്റ്റ് തന്ന ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് ഞാനും ഫാമിലിആ വീട്ടാരുടെ കൂടെയായിരുന്നു ഞങ്ങളെ നാട് പാലക്കാടാ ആ ഞങ്ങലാണെന്കി പതിനൊന്ന് പേര ടങ്ങുന്ന ഒരു വലിയ ഫാമിലി ആയിരുന്നു അപ്പൊ ഇനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞ കല്യാണത്തിന് മുമ്പ് ഒന്ന് അടങ്ങിയിരുന്നിട്ടേ ല്ല എല്ലാത്തിലും പോയി ചാ- എല്ലാതും ചെയ്യും പഠിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും എല്ലാം എന്റെ പൈസ കൊണ്ട അല്ല ത് അച്ഛനും അമ്മനെന്നും കഷ്ടപ്പെടുത്തിയിട്ടല്ല പഠിച്ചത് അങ്ങനെ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞപൊ ക്കെ പറഞ്ഞല്ലോ ലോക്കായി പോയിഹ് ഹ്‌ ഹ് കുടുങ്ങി പോയിഹിഹി ഹിഹി അങ്ങനെ ഹസ്ബൻഡ് അപ്പൊ പറഞ്ഞു വേണ്ട ഞാൻകൊണ്ട - ജോലി അത് നോക്കിട്ട് നി ന്നാ മതി പറനു ഇപ്പോഴൊന്നും അറിയില്ല കുട്ടികള ഒരു പത്താം ക്ലാസൊക്കെ കഴിഞ്ഞ ആവശ്യങ്ങള് കൂടുമ്പോ പറയും നീ പെക്കോളാൻ അപ്പോഴതീനും ഹ് ഹ് നമ്മുടെ ഹ് ഹ് നമ്മുടെ വയസ്സ് കൂടും ആഹ് വയസ്സ് കൂടുതലാവും
വയസിൽ കല്യാണം കഴിഞ് വന്ന പിന്നെ പടി ച്ചു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചു അത് ഒ നിക്കാഹ് കഴിച്ചിട്ടായിരുന്നു ഒറപ്പിച്ചു വെച്ചതേയിരുന്നു അത് കഴിഞ് നിന്നേ പ്ലസ്ടു ഒക്കെ പഠിപ്പിച്ച് പിന്നെ പതിനെട്ട് വയസ്സായപ്പോ കൊടുന്ന് പത്തൊമ്പത് വയസ്സായപ്പോക്ക് മൂത്ത മോനെ പ്രെഗ്നന്റ് ആയി ആ സമയത്ത് ഞാന് ഹോസ്പിറ്റലില് കോഴ്സ് പഠിച്ചോണ്ടിരിക്കയായിരുന്നു ഡി ആർ ടി പഠിച്ചോണ്ടിരിക്കയായിരുന്നുഅത് കംപ്ലീറ്റ് ആയില്ല അങ്ങനെ അത് നിർത്തി പിന്നെ ഓനെ എവിടെ വീട്ടില് കൊടുത്തിട്ട് പോകാനൊക്കെ പറഞ്ഞു അപ്പൊ ഓക്ക് നിർബന്ധം ഇനി അങ്ങട്ട് കൊണ്ട് പോണം ഓല കൂടെ അങ്ങട്ട് കൊ പോണം കുട്ടിനെഇനിയും കൊണ്ട്പോണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോളേജില് അന്വേഷിച്ച പോലെ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ ദേഷ്യ അങ്ങനെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു
ഉം
പിന്നെ വീട്ടിലിരുന്നു
ആ ഇരുന്ന് സത്യം പറഞ്ഞാ ഇരുന്ന് പോ
ഉം പിന്നെ കൊറെ ശ്രമിച്ചുന്ന് ആ ഓന് മൂന്ന് നാല് വയസൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി ഞാൻ പഠിക്കാൻ പോകട്ടെ അതല്ലെങ്കി വേറെ എന്തേലും ചെയ്തോട്ടെ അപ്പൊ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയി
രണ്ട് ആൺകുട്ടികളല്ലേ തപ്പില്ല നമ്മുടെ വീട്ടിൽ ആള് വരുമല്ലോ പക്ഷെ ഇവരൊക്കെ എന്താ നമ്മള ഇത്രയും നോക്കി നോക്കിയിരിക്കുന്നതിൽ കുഴപ്പമൊന്നും എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവാ അവർക്ക് ഒരു നയൻത്ത് ടെൻത്ത് ക്കുമ്പോ അവർക്ക് അവരുന്റേതായ ഒരു ലെവല് വരും
ആ അത് ഇപ്പ തന്നെ ചോദിക്കും എന്തായാലും ജോലിക്ക് പോയിക്കൂടെ വീട്ടിലിരിക്കണ എന്തിനാ അമാര് ചോദിയ് ഫ്രണ്ട്സു ചോദിക്കും ഓല അക്കെ ആ ജോലിക്ക് പോണം ജോലി പോണം ഇന്റെ ഉമ്മാക്കൊ ഒരു ജോലി ഇല്ല
ആ അവരൊക്കെ അവരുടെ ഇതിലേക്ക് പോകുമ്പോ നമ്മ ന നോക്കിരുന്നത് മാത്രം നിശ്യ മായി പോകും അപ്പോഴാ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും വർഷം ല്ലോ ഒന്നും ചെയ്യാതെ
ചെയ്യാതെ അത് ഞമ്മളിപ്പോ ഇരുന്ന് ചിന്തിക്ക് ണ് ണ്ട് പക്ഷെ അത് ആ ഭർത്താക്കന്മാര് മനസ്സിലാക്കണ്ടേ
എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്
ഉ
ഉം പിന്നെ വേറെ എന്തായാലും ജോലിക്ക് അങ്ങനെ എനിക്ക് ടെലറിങ്ങിനോട് താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ടാ ഞാൻ പിന്നെ അത് നോക്കാത്തത് പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാ
ടൈലറിങ് ഇവിടെ ഒന്നാമത് ഇവിടെ വീട്ടിൽ ഇവരൊക്കെ ടൈലർ മ്മാരാ ഹസ്ബന്റിന് അത്യാവശ്യം തയ്ക്കാൻ അറിയാം ഹസ്ബന്റിന്റെ ഏട്ടന് അറിയാം ഏ ട്ടന്റെ വൈഫിന അറിയാം അവർക്കൊക്കെ തയ്ക്കാൻ അറിയാം അപ്പ പിന്നോട് അറിഞ്ഞ അതിന്റെടയില് ഇയ്യും കൂടെ കടന്നിട്ട് ഇഞ്ഞ് ചക്രം തിരിക്കേണ്ടാന്ന് ടൈലറിങ്ങന്നെല്ല ജോലി ഒലാരും ടൈലറിങ്ങ് ജോലിയ ആയിട്ട് കൊണ്ട നടക്കുന്ന ആൾക്കാരെ അല്ല പക്ഷെ ഓല്ക്കൊക്കെ അറിയാം
ആ അല്ല പക്ഷെ ഇതൊരു പ്രൊഫഷണൽ ആക്കിന്ന് വെച്ചാ ഈ ഓരോ കല്യാണത്തിന്റെ ബ്ലൗസ് ഒക്കെ ഞാൻ കൊടുക്കുമ്പോഴക്ക അഞ്ചും പത്തും പതിനഞ്ചുമൊക്കെയാ കൈയ്യിന്ന് പോകുന്നത്
ഉം
ഇക്ക് ഇടാൻ വേണ്ടി മാത്രമേ പത്തും നാലും ഒക്കെ പോകുന്നുണ്ട് നാലായിരം ഒക്കെ വെച്ചിട്ട്
അതൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്തായാലും പഠിക്കാൻ നോക്ക് എനിക്ക് ഇൻട്രസ്റ്റ് അതൊരു നല്ലൊരു മേഖലയാണ് കേട്ടോ
ആ ആ നോക്കണം
വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് പിന്നെ ഇതിന് കോമ്റ്റ് ഉം മത്സരം കൂടുതലാണെങ്കിലും നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു മേഖല ആ എനിക്ക് ഇൻട്രെസ്റ്റ് ഇല്ലാത്താണ് ഏറ്റവും വലിയ ഒരു പരാജയം എനിക്കിങ്ങനെ
ഞങ്ങള്
വേറൊക്കെ സുഖമായിരിക്ക്ണുകുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇനി ഞാനാ കൊണ്ട് വിടുന്നത് മോളെ ചെറിയ മോളെ വിളിക്കാൻ പോണം മൂന്ന് മണിക്ക് എങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഉം ഫുഡൊക്കെ കഴിച്ചല്ലോല്ലേ ആ ഓക്കെ ക്കെ
കഴിച്ചു എന്ന ശരി ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ബൈ